അല്ലോ
ഹലോ നല്ല വർത്താനം കൊർ ച്ചൊർക്കപർണാ കേൾക്ക്ണില്യല്ലോ
ആഹ് ഭക്ഷണക്കെ കയിച്ചോ
ഏം ഭക്ഷണക്കെ കഴ്ച്ചീന് ങ്ങൾതകെ കഴിഞാ
ആഹ് കാ ഭക്ഷണൊക്കെ കഴചിനോ ഭക്ഷണം കഴിച്ചിര്ക്കേന്നു
ആഹ് മക്കളക്കവ്ടെ
മക്കളൊക്കെബ്ട മക്കളക്കെബടണ്ട്
ഏണാ പിന്നേ പിന്നെന്താ അൺ ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല്യാ എഹ് ഞാൻ അന്നോടൊരു കാ മഴേതാമ ഏഹ് നല്ല മഴ ഇപപ്പ പെരും മഴേ പെയ്യ്ണത്
ടിം മഴ പെരും മഴേണ്
ഇപ്പൊ ഫോണ് ആഹ് ഫോണിലൊര് മെസ്സേജ് വന്നാലേ വെസ്സേജ് വന്ന് ഭയങ്കര മഴണ്ട് പ്ടക്കെ ശേഷം മീ നന്നാ
ആഹ് ആയെല്ലാതിലും വന്ന്ണ്ട് മെസ്സേല നാളെ തൊട്ട് രണ്ട് മൺൻ്റെഷംന്നൊക്കെ പറഞ്ഞ് ങ്ങാണ്ട്
ആഹ് മഴേണെടി ഭയങ്കര മഴആഹ് എന്താ ചോറ്റ്ക്കെന്തേന്
ചോറ്റ്ക്ക് മീൻകറിണ്ടേയ്ന് മീന് റ്റ്ണ്ടയ്ര്ന്ന്
മീൻകറി ഏഹ്നമ്മക്ക്ന്ന് സത്യംപർഞ്ഞാല് എഹ് ചീര താളിപ്പുണ്ടയ്ന്ന് പയറുപ്പേരിയും തക്കാളി താളിപുണ്ടേയ്ന്, അതല്ല മീന് എന്ത്മീനേയ്ന്.
മീന്ല്ലേ അയ്ല. ഐ ഉംഅയ്ല കറിം വെച്ച് കൊർച്ച് പൊര്ച്ചും ചെയ്ത്, അൻക്കൊ മുരിങ്ങാതാളിപ്പോ?
ആഹ് ചീര താളിപ്പൂംതും അല്ല ഇജ്ഇജജ്ങ്ങനെ ഇത് മീൻകറിങ്ങനെ വെച്ച്ന്ന് പർഞ്ഞാട്ടിക്കാ
മീൻ വറി വെച്ചത് ഞാന് തക്കാളി മ
ശെടാ.
തേങ്ങ അരച്ച് കറിവെച്ചിട്ടേര്ന്, പച്ചൊളകും തക്കാളിം ഏ മുംപ്പ്ട്ട്കാണ്ട് തീമക്കും വെള്ളൊഴ്ച്ചാണ്ട് കൊർച്ച് വെള്ളൊഴ്ച്ചാണ്ട്.
ആഹ്.
ട്ന്നെ അയ്ക്ക് പിന്നെ തേങ്ങ അര്ക്കുമ്പോ മുളകും പൊടിംമ ല്ലിപ്പൊടിംമഞ്ഞപ്പൊടൊക്കെ. അയ്കണ്ട്ടും തേങ്ങര്ക്ക്ണീക് ചിചെറുള്ളിം വെൾതുളളിഒക്കെ.
മൊളുംപൊടിംമല്ലിപ്പൊടിം മഞ്ഞൾപ്പൊടിം എല്ലാം കൂടെ ങ്ങള്മിക്സീല്ട്ട് അര്ക്ക.
ആഹ് മിക്സീലിട്ട് തേങ്ങന്റെ കൂടട്ടാ ണ്ടര്ക്കും. ചെർ വല്യ ജീരകും എല്ലാം കൂടി അര്ച്ച്ട്ട്. പിന്നെ അത് ആ ആയാകൊണ്ടേഒഴ്ക്കും ഈ പച്ചമൊളകുംതക്കാളിംതീമച്ചതീക്.
പച്ചൊളകുംതക്കാളിം ഉപ്പ്ടൂലെയ്ല്?
ആഹ് പ്പ്തക്കളിം പച്ചൊളും തീമക്കുമ്പത്തന്നെ ഇപ്പ്ടും. പിന്നെ കൊടംപുളി ഇടും.
കൊടംപുളി ആഹ് ഒ
ആഹ് കൊടംപുളിട്ട്കാണ്ട് തീമക്കും.
ആഹ്.
എന്ന്ട്ട്ന്തരച്ച് പിന്നെ മീനൊക്കെ കഴുകികാണ്ട് തൊക്കെ തൾ നല്ലോം തൾച്ചീൻ്റേഷം മീൻ കഴ്കാണ്ട് അയ്ക് ട്ട്കാണ്ട് ഒന്നണ്ട് തൾപ്പിക്കുംന്ന്ട്ട് വാങ്ങെക്കും.
അപ്പൊ മീന് മീൻ വേവണ്ടെ.
മീൻ കുറച്ച നേരംേഴിക്കൂ അധികം കഴുകൂല മുള്ള് ഉടഞ്ഞു പോകലേ
ആഹ് അങ്ങനെെ അയില മീനാണല്ലോ അപ്പൊ അതിന് വല്ിയ ഇത് വരുവോ പെട്ടന്ന് അടയൂലല്ലോ
ആ എന്നാലും കൊറച്ച അധികവും തിളപ്പിച്ച പാകത്തിന് തിളപ്പിച്ചാണ്ട്
അഹ്
പു അതില് മൂടീണ് വെച്ചാ പിന്നെ ചൂടൽ കടന്നുവേവും ഇന്നട് ഒരു ചെറിയ ഉള്ളി ഒക്കെ അറിഞ്ഞാണ്ട് മൂപ്പിച്ചു പാരും
ഓവറായിട്ടൊന്നും ഇതാക്കണ്ടല്ലേ
ആഏ പിന്നെന്താ അപ്പൊ നിങ്ങള അവിടെക്കെ എങ്ങനെ മീയിന
ഞങ്ങ അവിടെ ഇവിടെ ഇ നമ്മളെ മിക്സിൽ ഇതിലിട്ട് അരക്കൊന്നുല്ല അതെന്താ ഓര നമുക്ക് കറി വെക്കല്ലോ ആ ഇതി തന്നെ മഞ്ഞളും മല്ലയും മുളകും ഒക്കെടുത്തിടും അപ്പൊ അങ്ങനെ എടുത്തക്കാന്ന് പിന്നെ മീന ഒന്ന് ഇവിടെ മീൻ കറി വെക്കുവന്ന് ചോദിച്ചു എടുത്ത് മാന്തള് മീനൊക്കെ കറി കച്ചി മാന്തള് വെച്ചാ മുഴുവൻ ഉടഞ്ഞുോൂലേ മാത്രം ഇട്ടക്ക കനക്ക
മാന്തൾ ഒക്കെ ഉ അപ്പ തന്നെ തിളച്ചക്കെന്നെ വാങ്ങിക്കണല്ലോ തിളക്കാനും കൂടി അന്ന് തുള്ളിയോടു കൂടി വാങ്ങി മൂടിയാണ് വെച്ചാലായി കടിുന്നത്
ഒന്ന്തിളച്ചക്കൻ വാങ്ങിക്കണ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളോടൊക്കെ നിങ്ങളവിടെ വെറും താളിപ്പ് മാത്രം കൂടി ഷീലായിട്ടാണ് ആായിട്ടാണ് നിങ്ങക്ക് അത അറിയാത്തത്
ആഹ് മാന്തള് വെക്കും. ഇവിടെ മുള്ളം വെക്കും കോരമീ കിളിമീം വെക്കും
അതൊക്കെ അധികോം ഇവിടത്ത്ള്ളോര് വറ്റിച്ചാനർഞ്ഞ്‌ണ്ടെങ്കി ഇത് വറ്റി ച്ചോ ഒക്കെ പൊര്ച്ചത് മാത്രം അറിയുള്ളൂ
ആഹ് അങ്ങള് എല്ലാരും ചെയ്യും വടെ
ആഹ് അതെ പിന്നെ ഇന്ന് മക്കൾക്ക് സ് ഇന്ന് ശനിയാഴ്ചയാണല്ലോ സ്കൂൾ ഉണ്ടാവൂലല്ലേലെ
ആഹ് സ്കൂള് ഇല്ല ശനിയ
ആഹ് പിന്നെ എന്താ വേറെന്തൊക്കെ സുഖാണോ എല്ലാർക്കും
ആഹ് സുഖാണ് വേറെ കൊയ്പ്പൊന്നും ഇല്ല
വെക്കേഷന് വീട്ടു പോയിന്നാ
പിന്നെ പിന്നെന്താ വർത്താനൊക്കെ
ത്താനാണ് വെക്കേഷന് വീട്ടിലൊക്കെ പോയ്രുന്നോ?
ആഹ് വീട്ട് പോയ്ന്നു. വീട്ട് പോയി കൊർച്ചീസം നിന്നു പോന്നു പിന്നെ വീട് അവിടെ ഒരു പയ്നഞ്ചീസോളം നിന്ന് വീടു പണി ഒക്കെ അല്ലായ്രുന്നോ ഇവടെ. അപ്പോ അത് കഴിയട്ടെ എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി പയ്നഞ്ചീസക്കെ നിന്നു പോന്നു
അത് കഴ്ഞ്ഞിട്ടില്ല. ഇനിം വീടുപണി കഴിഞ്ഞിട്ടില്ലാ
വീടുപണി ഇപ്പൊ കഴിഞ്ഞു. ന്ന് അടുക്കള അടുക്കളേലൊക്കെ തീ കത്തിച്ച് ന്ന്
ഏഹ് തീ കത്തിച്ചാ
ആഹ്
ആഹ് അയ്ന്റെ അടുപ്പിന്റെ നനവൊക്കെ മാറി ക്കഴിഞ്ഞോ?
ആഹ് നനവൊക്കെ മാറി. മാറിട്ടൊന്നും ഇല്ല. പെരും മഴല്ലേ പൊർത്തെർങ്ങാൻ പറ്റാത്തോണ്ടേ ആഹ് അടുപ്പത്താണ്ട് കത്തിച്ചു. ഇമ്മ ർഞ്ഞ നമ്മക്ക് പ്പൊ ആത്തെ കത്തിക്കല്ലേന്നർഞ്ഞ്‌ക്കാണ്ട് അങ്ങനെ ആത്തടെ കത്തിച്ചു.
ഒൺങ്ങിയിട്ടില്ല.
ആഹ് ഒണങ്ങി ശര്ക്കു ഒണങ്ങിട്ടൊന്നുല്ല. ശരിക്കും ഒണങ്ങ പയ്നഞ്ചീസം കഴിയണം അല്ലാപ്പ നമ്മക്ക് പൊ ർത്തി ഈ പെരുമഴയത്തെങ്ങെനെ പൊർത്ത്ക്കെർങ്ങാ
അപ്പ ങ്ങളെ മൊത്തം എത്ര ദിവസായി
മൊത്തം പയ്നഞ്ചീസ ആയിട്ടുള്ളൂ. പയ്നഞ് പയ്നഞ്ചീസം ആയിട്ട്ള്ളൂ
ഏഹ് പയ്നഞ്ചീസം ആയില്ലേ പിന്നെന്താ
എന്നാലും അങ്ങനെ ഒണങ്ങാനെല്ലും നല്ല നിർത്തലും പിന്നെ ഒണു ഒണുങ്ങാനും വാണ്ടേ പയ്നഞ്ചൂസം അങ്ങനെ ഒരു മാസാണ് അയ്ന്റെ കൺക്കൊക്കെ
ഉം പുതിയാപ്പ്ളൊക്കെ വിള്ച്ചല്ണ്ടാ?
ആഹ് വിളിക്കല്ണ്ട്. അമ്മളെ മാലന്നെ
ആഹ് പോയിക്കിട്ട്
ഉം
പിന്നെപ്പ ന്താപ്പ ഞാ എന്തോരു കാര്യം ചോയിക്കാൻ വന്നീന് ത്
പിന്നന്താ?
പിന്നെ കൊഴപ്പം പ്രത്യേകിച്ചൊന്നുംല്ല. അങ്ങനെക്കെ പോണ്ണ്ട്. മ്മടെ മയോണ്ട്
ഇത്ന്നന്നെ കേൾക്കണന്നെല്ല ഭയങ്കര മയോണ്ട്.
മഴന്റെതോണ്ട് ഇത് വെര്നില്ല ഇര്ട്ട് കുത്തി
നല്ല ഇര്ട്ടുത്തി പെയ്യാണ്.
ഇടില്ലാത്തന്നെ വല്യ ഭാഗ്യ ആ അൻക്ക് പേടി ഇടി മിന്നല്
ഇൻക്കും ഇടി മിന്നൽ കാറ്റും പേടിയന്നെയാണ്
കാറ്റ്ണ്ടായി ല്ല പക്ഷെ ആഹ് ഫോൺല് ഇങ്ങനെ മെസേജൊന്നും വെര് ലില്ലല്ലോ
ഏഹ്
ഇപ്പൊ പെട്ടെന്നണ് ഭയങ്കര സൗണ്ടിൽ ഇണ്ടല്ലോ എന്തോരുമാതിരി ഇന്റി ഫന്റോക്കെ ഇതിൽ വന്ന്ങ്ങാണ്ട് ഒരു സൗണ്ട് അണ്ട്ട്ട്കാണ്ട് അലേർട്ട് സൗണ്ട് ഇട്ടുകാണ്ട് മെസ്സേജ് വന്ന്ക്ക ഞാൻ എന്താപ്പ ഈ കേൾക്കാത്തൊരു സൗണ്ട് വിചാരിച്ചു.
അതന്നെ അത് എല്ലാരെ ഫോണും രണ്ടു നേരം നാളെ ആഹ് നല്ല ജാഗ്രത വേണംന്നർഞ്ങ്ങാണ്ട് അതല്ലേ ആ അതെല്ലാരെ ഫോണുക്കും ഉം ഇപ്പറിയില്ല അപ്പൊ ഇന്ന് ഇമ്മാന്റെ ഫോണില് ഫോണില് ന്റെ ഫോൺല്ണ്ട് കുഞ്ഞുന്റെ ഫോൺലതാ ഒക്കെ വന്നിക്ണ്. ഇപ്രാവശ്യം വന്നതാണ് ഇതുവരെന്നുണ്ടായിട്ടില്ല ഇപ്പൊന്നതാ
ഉം പിന്നെ വീട്ടിലെ ആഹ് വർ ത്താനൊക്കെന്താല്ലാവർക്കും സുഖണോ?
എല്ലാർക്കും സുഖാണ് ഇപ്പ കൊഴപ്പന്നുല്ല അൽഹംദുലില്ലാഹ് ആ നമ്മക്ക് പിന്നെ പനിയൊക്കെയിരുന്നു. പ്പൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങി വന്ന്.
പനി എന്നൊടങ്ങി?
പനി തുടങ്ങീട്ട് രണ്ടുസായി
രണ്ടീസ ആയിട്ടൊക്കെ ഇന്ന് ന്നാ പോണത്.
ആഹ് അല്ല മഴയല്ലേരുന്നോ അപ്പൊ മാറുന്ന് കരുതി ഇവിടെ ഇല്ല ഗുളികൊക്കെ കുടിച്ച് അങ്ങനെ ഇര്ന്ന് അപ്പൊ കൊറഞ്ഞിട്ടില്ല കണ്ടപ്പോ പിന്നെ പോയി പോയിട്ട് മരു മഴ നമ്മക്ക് പൊറത്തല്ലേര്ന്നോ അടുപ്പൊക്കെ അങ്ങനെ മഴ കൊള്ള അപ്പം തീയത്തിക്കാന് ഇതിനൊക്കെ പോവുമ്പോ ചാറ്റൽ മഴ കൊണ്ട്ങ്ങാണ്ടേ
ആഹ് രാവിലൊക്കെണ്ടാവൂലേ?
ആഹ് രാവിലെക്കെ കടിണ്ടങ്ങാൻ പോവുപൊക്കെ എല്ലം പൊറത്തല്ലേന്ന് ഗ്യാസ്മ്മെ കൊറച്ചല്ലേ ഇണ്ടാകൊള്ളു അപ്പങ്ങനെ
ഗവൺമെൻറ് ഹോസ്പിറ്റൽലാ കാണിച്ചത്
ആഹ് ഗവർമെന്റിത്തന്ന പോയത് ഗുളികിം മരുന്നൊക്കെ തന്ന് കുടിച്ചൊണ്ടി രണ്ടിസം റസ്റ്റ് ഇട്തോളിന്നൊക്കെ പർഞ് അധികം എളകിണെന്റെ അടവ് പ എളക നിക്കണ്ട പനി കുടും നോക്കെ പറഞ്ഞു
ഇപ്പ അയ്ന് എലോട്തി ഒരു വൈറൽ പനി അങ്ങനെ എന്തൊക്കെ പനിണ്ട് തോന്നുണ് ണ്ട്
ഇപ്പ ഞാൻ ഗുളിക കുടിച്ചിട്ട് ഒന്ന് വിട്ടിനി ഇപ്പം പിന്നീതാ വരുന് തണുപ്പും കുളിരൊക്കെ വെര്ന്ണ്ട്.
നല്ല കഞ്ഞി നല്ല ചൂ ചൂട് കഴിക്കാണ്ട് ചെറിയ എളംചൂടിന് നല്ല കഞ്ഞട് കുടിച്ചൂട്
ആഹ് അയ്നപ്പ കാട്ടിയത്
എന്നാ പിന്നെ കൊറേക്ക ഒരു സുഖം കിട്ടും മറ്റേത് നമ്മളങ്ങനേ കെടന്നിട്ടെണ്ടെങ്കില് മക്കളതന്നെ നോക്കണ്ടേ ഒന്നുല്ലേലും
ഉം
ചെറ്യേ കുട്ടിയെളൊള്ളമ്മളൊക്കെ കണക്കയിക്കാരം ഇപ്പൊ ഞാൻ തന്നെ അറിയും ഇന്റെത് ഇത് ഡോക്ടറെ കാണിച്ചാ മാണ്ടിട്ട് പോവാൻ നിന്നപ്പോ ഇന്നോടറഞ്ഞ് ജില്ലാ ഹോസ്പിറ്റൽക്ക് പൊയ്ക്കോ അർഞ് ഞാൻ പറഞ്ഞ് ആ ജില്ലീക്ക് പോയാല് ഒരു ദിവസം കണക്കാണ് പിന്ന വന്ന്ട്ട്ണ്ടെങ്കി മനസ്സ്നൊന്ന് എന്താ പറയ ഒന്ന് റെസ് റ്റെസ്റ്റ് ടുക്കാനും കൂടെ കൂടെ പോത്തിന് മക്കളോട്. ഇതക്ക അതിന് കാവൂല അടച്ചെന്ന് ങ്ങാണ്ട് വരീക്കണ് അ അത്രക്ക് ഗതികേടാണ് അവിടെ പോണംന്നുണ്ടെങ്കി.
ഇവിടുന്ന് എട്ടരയ്ക്ക് പോയി അവിടെ ചെന്നപ്പോ തന്നെ ഇഷ്ടം പോലെ ആൾക്കാര് അവിടെ ഇരുന്നു ഒമ്പണിക്കാ ഡോക് ക്കെന്നതേ വേഗം ചീട്ടെക്കെടുത്ത് ഡോക്ടർമാര് പിന്നെ കൊറേ എണ്ടായതുകൊണ്ടേ?
കൊറേ ഇപ്പൊ കൊറേ ഡോക്ടർമാരുണ്ട അവിടെ?
ആഹ് കൊറേ ഡോക്ടർമാരുണ്ട്. അപ്പൊ ഡോക്ടർമാർക്ക് എളുപ്പം കഴിച്ചാ മര്ന്ന് കഴിഞ്ഞാ ചെല്ലണ്ടോടുത്താണ് പിന്നെ ഇരിക്കണ്ടത്. ചീട്ടെടുക്കാനും ഡോക്ടർടത്ത് കുറേണ്ണണ്ടാകും അതോണ്ടെളുപ്പം കഴിയും
അപ്പ അവിടെ കുട്ടികളാ ഏഹ് സ്പെഷ്യലിസ്
അ ആഹ് കുട്ടികൾക്കും ഉണ്ടാവോ ബുധനാഴ്ച പ്രത്യേകിച്ചും ഉണ്ടാവുംം ഇല്ലാത്ത കുട്ടികൾക്കും ഉണ്ടാവും എല്ലാതും ഉണ്ടാവും അവിടെ ജനറലായിട്ടും കുട്ടികള്ടെ ഐറ്റോംഅക്കൊണ്ട് പിന്നെ വിടെ മോനൊക്കെ എന്ത്യേ ഒറങ്ങിയോ ചെറുതൊ മോളോക്കെ
മോള് ഇപ്പ അംഗൻവാടി വിട്ട് വന്നേണ് അംഗൻവാടി വിട്ട് കൊറച്ചേരായി വന്നിട്ട്. ആ കൊച്ച് ഇതു വരേ അടുക്കണില്ല എന്തൊക്കോ പണി ഒപ്പിച്ചിട്ടുണ്ട് പോയി നോക്കിട്ടില്ല. പോയി നോക്കിയാഞ്ഞിപ്പോ. മറ്റവൻ ഇന്റെ അടുത്ത് ഇരിക്കാണ് രണ്ടാളുംകൂടികൂടിയാ തല്ലയിക്കാരം. അപ്പൊ
അത് കേക്കേണ്ടിത് അപ്പൊ ആ തല്ലിനു പോവണ്ട.
ഞാൻ പന്ന്അംഗലവാടി കൊണ്ടാക്കിട്ട് ഇല ആശ്പത്രില് പോയത് കൊണ്ട് കൊണ്ടാക്കിട്ടില്ല.
അപ്പൊ ഓനാറ്റേ പോയിന്ന്. മോന് മോന് എങ്ങോട്ടാ പോയിന്ന്. ഹലോ?
ഒക്കെ ശരിയെടോ
ഹലോ? ഹലോ? ഹലോ?
ഒന്നാ യിക്കോട്ടെ ശരി
ഹലോ?